ഹലോ ആഹ് ഹലോ ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഎന്താ പരിപാടി മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ
ആഹ് വന്ന് വന്ന് ഒരാൾ വന് വല്യോ ല് വല്യ മോന് മോം വന്ന് ചെറിയ ചെറിയവൻ ഇന്നില്ലേ
ആഹ് ആഹ്
ഉം പിന്നെ പിന്നെന്താ പിന്നെ ചായക്ക് വെള്ളം വെച്ചന്
ആ എന്താ സ്പെഷ്യല് ചായക്ക് ബേക്കറി ആണോ അല്ലെങ്കിൽ കടിയുണ്ടാക്കുമോ
ബേക്കറി ലൊ ബേക്കറി ഉണ്ടാക്കല് ഉണ്ടാക്കല് ഇല്ല എപ്പങ്കിലും ണ്ടാക്കുള്ളൂ ഇങ്ങത്ത ഉണ്ടാക്കല്ലെന്നും ഇല്ല ഉം എന്താ അടുത്ത പാട്
അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോണ്. എനിക്ക് മൂന്നാളുണ്ട് ഒരാൾ ഇപ്പോ മദ്രസക്ക് പോയിക്കണ് വൈകുന്നരം അവനക്ക് ഞായറാഴ്ച ലീവ് ക്ലാസ് എടുത്തു
ആഹ്
ആ അപ്പം മദ്രസിലേക്ക് പോയിക്കണ് സാരി ശുദ്ധ പിന്നെതാ ഓള ഒപ്പിക്കുന്നുണ്ട് ഇല്ലല്ല
എന്താ ഉണ്ടാക്കിയത് എന്തേലുണ്ടാക്കിനോ
ഏ ഉച്ചക്ക എതുണ്ട് ചോറവും നെയച്ചവും നിഷ്പച്ചും കോയി എന്നാല എപ്പെളങ്കി മൂഡ് വേണം ഉം
ഉം ഉഹും ഇവിടെ ച ചക്ക ഉണ്ടൊനെക്ക് ചക്ക ഉണ്ടോ
ആ ഇവിടെ ചക്കേയൊണ്ട് അപ്പോ ഞങ്ങള് വീടിന്റടുത്തുള്ളവരോട് പറഞ്ഞാർന്നു പൈസ കിട്ടുന്ന് പ്പ ഒരാണ്ട് പോയ്ക്കന് എന്ക്ക് കൂട്ടാൻ വയ്ക്കാ ക്ക പുതിയാട്ട്
എഹ്ഹേ ഉം ഏ ഉം കുട്ടാക്കണ്ട് കൂട്ടാനൊണ്ടാക്കണം പിന്നാരും കൂട്ടാന ഇവിടെയൊണ്ട് കൂട്ടാനൊക്കെയുള്ളയൊരുക്കത്തിണ്ട്
ആ ഞാൻ കൊറെദിവസായി ഇങ്ങനെപെട്ടുകെടക്കണു
ആഹ് അന്ന രാവിലെ എണ്ടേക്ക് ഉം എന്ക്ക് വിളിക്കാനൊരാളെ കിട്ടാനിട്ടുഞാൻ രാവിലെ കൊറേ നോക്കണ്ട് ഉച്ചക്കൊക്കെ ഒരാളും ഓൺലൈൻ ഇപ്പ ഓൺലൈനിന് അടിമയായികൊണ്ടേ എത്തും ആര് കിട്ടീന് വ്യാറ നിക്കാനേ
അയ് ശരി
ഉം അയിങ്ങനെ ഇന്നു വെള്ളിയാഴ്ചയായപ്പോ എല്ലാർക്കും ഒഴിവുണ്ടാവൂല്ലല്ലോ
ആ ആ
വെള്ളിയാകുമ്പേ എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ അറിയാം
ആഹ് വേറെ കോൾ വരുണ്ടരിക്ക്
ഉം വേറെ കൊളുവരണു ആഹ് ആഹ് കോള് വന്നണ് ഉമ്മാന്റെ ഫോണില് ഫോൺ വിളിച്ചതാ
ഉമ്മാക്കേ വേറെ മൊബൈലന്നാണറിയാ
മക്കെല്ലെവിടെ
ആ ഹാ
ഏ ഹലോ
പിന്നെന്ന്ട്ട് ഇങ്ങനെ വണ്ട്ടു ഇങ്ങനെ നിക്ക ഉം പോ പോവുമ്പോ പറയണേ കഴിഞ്ച് പോവുമ്പോ മക്കള് മൂന്നാള്
ആ എന്താ പഠിക്കുന്നേചോയ്ക്കാം
ആഹ് മൂന്നാള് ഒന്ന് ഡിഗ്രി തേർഡ് ഇയർ
ആഹ് ആഹ്
പിന്നെ ഡിഗ്രി തേഡിയറ് വല്യയ മോനെ കേക്കണില്ലേ
അപ്പ കേക്കണ്ടോ കേക്കണ്ട്
ആ പിന്നെ രണ്ടാമത്തെ പിന്നെ പ്ലസ്ടു അ പ്ലസ്ടുവിന് മോള് മോളും പ്ലസ്ടുവിന്
ആ ഡിക്കേതാ സബ് എടുത്തത്
ഓള് ബി ഓന് ബികോമ്
ആഹ് ഓളോ ആ
ഓള് കൊമേഴ്‌സ് കൊമേഴ്സ് പ്ലസ്ടു
ത്തത് ചെറുതാ
ഒന്നാം ക്ലാസില്
ഐസിട് ആ ആ ആ എന്റെ മോന് ആറാം ക്ലാസ്സിലാണ് മോള് രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ ഒന്നര വയസ്സ് ഒരുവയസ്‌ എട്ടുമാസമായി
ഏ അസുവിടെ ഉണ്ടോ
ആഹ് വടെത്തന്നെ നാട്ട്ത്തന്നെ ഓട്ടാണ്.
അ ഉം പുത്യാപ്ലവടെണ്ടോയ് ച്ചാ?
ആ ഇവടെ തെ കേക്കുന്നില്ല ആ ഡ്രൈവർ ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ഞാൻ പർഞ്ഞെ കേ
അ അ ആ ണ്ട്ണ്ട്ണ്ട് കേ ക്ക്ണ്ട് കേക്ക്ണ്ട് ഞാനിങ്ങനെ മ്മ ഫോൺലാണ് അയ്ന്നാണ് ഹോട്സ്പോട്ട് വെൽ ത് അഥവാറ്റെ പിന്നേ ഇതായി പിന്നെ വേം പറ്യാണറ്യാ
ആഹ് പറി പറ്യാ പിന്നെ രാത്രിക്ക് ഫുഡ്ഡ് വേറെ ങ്ങോ അല്ലെങ്കിൽ ഉച്ചകത്തെ ഫുഡെന്നേണോ?
ഏഹെ എല്ലാ അവ്ടെ ഒര് ടിം ടിം ന്ന്ള്ള ഒച്ചെക്കും.
ആണോ അതമഴ പെയ്യുന്നുണ്ടതാ.
ആഹ് അതന്നേണ്. നല്ല മയണ്ട്ലേ. ന്നത്തെ ന്നൊര് മയന്റൊര് ദിവസലേ. വെള്ളിയാഴ് ചായിട്ട് ഒരൊയിവ് കിട്ടീല്ല.
ആതെന്നെ ഔടെ മഴണ്ടോ?
ഉം മഴന്നേണൊള്ളു പ്പ കൊർഞ്ഞൊര് ചോർ കൊ കൊർഞ്ഞൊര് ചോർച്ചണ്ട് അതേമാരി പിൻ
എ അഹ് ആഹ്
ഉം ശ്
തിരിമ്പ്യോക്കൊണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിര്ക്കുലെ.
എന്താ ബുദ്ധിമുട്ടാന്നോ വാഷിംങ്‌ മെഷീനൂടി ല്ലാത്ത പെരായോണ്ടേ അയിൽ ന്നില്ല ഒൺക്കല് ഔടി
ആഹ് ആ അയ് ന്റെപ്പ മെഷകിന് കമ്പനി
അയ്ന്റെ ഏഹ് മിഷേൻ വാങ്ങിമ് ചെ. വീട് പണി ഫുള്ള് കഴിഞ്ഞില്ലേ എന്റെ. പ്പൊ മോൾക്ക് ട്ത്തേ. പിന്നെ രണ്ട്റൂം ട്ത്തീണ്. പ്പ ഔടെ ഓനെ വന്ന് പണി ക്കാര്ണ്ടായിനി ബാത്റൂമിന്റെ എപ്പളെ.
ആഹ് ആ.
അരാ വിളിക്ക്ണെ?
ഏ അതെ ഞാൻ പല്ലേ ചക്കഴിക്കാൻ പോയീണ്ന്ന്.
ഓല് വിളി ചോയിക്കാറ്ണ്ട്.
ആഹ് ആ. മ്മാ സായ്താത്ത അത് പഴ്ത്ത്ക്ക്ണ്.
ഉം. എന്ത് ചക്കെ വർക്ക ചക്കെ?
എന്തന്നറീല പുതുക്കോടിയല്ലെ അറീല പുതു
മുർച്ചോക്ക്യാലേ അറ്യോള്ളൂലേ?
മുർച്ചോക്ക്യാലേ അറ്യോള്ളൂ എന്താണ്ന്ന്
ഏതാലും ഉം. ഉം മാങ്ങണ്ടോ ങ്ങക്ക് മാങ്ങ മാങ്ങ ഉം ഏഹ്.
ഇല്ല്യ ല്ല അത് ണ്ടായിര്ന്നുട്ടോ. ആദ്യം മുന്നില്ണ്ടെയ്ന. പ്പം അമ്മളെ മതില്ന്, റോട്ട്മ്മലേക്ക്ള്ള മതില്ന് അങ്ങനെ വേര്ങ്ങനെ ർങ്ങിയപ്പളെ, അതാണ്ട് മുറിച്ചൾഞ്.
ആഹ് ആ. മുർചയ്ഞ് അ എന്ത് മാങ്ങേനി?
അത് കോമാങ്ങ.
ഏഹ്. ഞങ്‌ക് ഞങ്‌ക്ക് വടേറും നാടംമാങ്ങേ ള്ളത്. മ ചെറ്യേ മാങ്ങ
ആഹ് ചെറിയ മാങ്ങ പഞ്ചാര മാങ്ങന്ന് പറയും ഞങ്ങള്
ആഹ് ആഹ് അങ്ങൻത്തെ സാധനാ വിടെ ഞങ്ങളെ മുന്നിലൊക്കെള്ളെ
അയ് ശെരി
പിന്നെ വേറെന്തൊക്കെ വിശേഷം?
ഉം നല്ലേ
എവിടെ ങ്ങളെ വീട്ടിലാണോ? അല്ലെങ്കി ഹസ്സിന്റെ വീട്ടിലാണോ?
ഹുസ്ബൻ്റിൻ്റെ വീട്ടിലാ
ആ ങ്ങളെ വീടോടെ അടുത്തന്ന
ഏഹ് ന്റെ ആ ൻ്റെ വീട് ഞങ്ങള് ഞാ മുമ്പ് പിന്നവിടന്ന് ഇവിടന്ന്പ്പൊര് അഞ്ചാറ് കിലോമീറ്റർണ്ടാവും
ആഹ് അയ്ശരി
ന്റെ വീടും ആഹ് പിന്നെ ഓ വീട്ട് പോവാണ്ട് ഇപ്പക്ക് സുഖമില്ലാത്തൊണ്ട് ക്ക് പോണം
ആഹ് ഇപ്പക്ക് എന്തുപറ്റി?
വയസ്സ് വയസ്സ്
ആഹ് അയ്ശരി എത്ര മക്കള വിടെ?
എൻക്കോ ഇൻ്റെ ഇന്ക്ക് പിന്നെ മൂന്ന് ആങ്ങളാരും ഒരേട്ടത്തി
ആഹ് ആഹ് ആഹ്
പിന്നെ എല്ലാരും കല്യാണം കഴി
കുഞ്ഞാക്ക ആഹ് ജ്യേഷ്ഠത്തിന്റെ കല്യാണൈഞ്ഞി അവിടെ അടുത്ത്ക്കന്നെണ് പിന്നെ ഇവിടെ ഇവിടെമ്മണ്ട് പിന്നെ ന്നെ